ഉം നല്ല വർത്താനം നല്ല വർത്താനം. ങ്ങക്കോ സുഖല്ലേ? ആഹ്, പണിയൊക്കെ കയ്ഞ്ഞ് ഇപ്പണ്ട് ഫ്രീയായിട്ടൊള്ളൂ.
എന്താദ്, ഒര് വിവരോല്ലല്ലോപ്പൊ കൊർച്ച് കാലായിട്ട്?
ആഹ്, പ്പ കുട്ട്യാള് നേരം വെള്ത്താ ഓലെ പർഞ്ഞേക്കണംന്ന് നാലാള്ണ്ട് സ്കൂൾക്ക് പോണോല്. നേരം വെള്ത്താ, ഓലെ പറഞ്ഞേക്കലു അത് കയ്ഞ്ഞിട്ടാ ഞമ്മക്കമ്മളെ പണിട്ക്കാൻ പറ്റൊള്ളു.
പറ്റൊള്ളൂ അയ്ന്റെട്ക്ക്‌ മയെയ്താല്, തുണിം കുപ്പായങ്ങടുംങ്ങട്ടുടലും.
പറയാ സിറ്റൗട്ട് പോയിരിക്കെയ്നി മയ പ്പൊരു വെയില്ണ്ട് അപ്പൊ- ങ്ങനെ, അങ്ങട്ട്ടലും ഇങ്ങട്ട്ടലും അഗത്ത്ക്ക് വന്നാ ഒന്ന്- കെട്ക്കാനൊന്നും പറ്റൂല. ത് നോക്കി ങ്ങനെക്കണം.
ആഹ്
പിന്നെന്താ
സുഖ വാന്ന് എന്ത് ചോറും കൂട്ടാന്
ചോറ് മീന്ട്ടീനി അയല മീന് അപ്പൊ അതങ്ങനെ പൊരിക്കാൻ വെച്ച് പിന്നെ സാമ്പാറ്ണ്ട് കറി ഈ കോസ്പ്പേരി പപ്പടം അങ്ങനെ ക്കെ കുട്ട്യേള് ലീവ്ണ്ടാവുമ്പളാണ് എന്തേലൊക്കെ സ്പെഷ്യലായിട്ട്ണ്ടാക്കൊള്ളൂ. ഓല് സ്കൂൾക്ക് പോണ ഓല് പ്പൊരു വൈകുന്നേരല്ലേ എത്ത അങ്ങനാവുമ്പോ എന്തേലൊക്കെ അങ്ങനെണ്ടാക്കും.
ബിരിയാണിയൊക്കെലെ
ആഹ് ബിരിയാണിയോ നെയ്ച്ചോറോ അങ്ങനൊക്കെ ഓൽക്ക് ഓല് പറിണത് അങ്ങനെ ണ്ടാക്കും.
അഹ് സരി എല്ലാ ആഴ്ച്ചിണ്ടാക്കോ?
ആഹ് എല്ലാ ആയ്ച്ചിണ്ടാക്കും
ഏഹ്
ഓൽക്കപ്പൊര്താണ് അപ്പൊ ഫുഡ് അങ്ങനെ അതുവാണ ഇത് വാണ പറിയെ ചിക്കൻ പിന്നെ ആ ടൈമിലൊക്കെന്നെ ചിക്കൻ അധികം വാങ്ങല് ബല് സ്കൂൾ ലീവ്ള്ള ദിവസം. അപ്പൊ പിന്ന അങ്ങനെ അതോണ്ടാക്കും
ചെലേ സ്കൂൾലൊക്കെ എർച്ചിയൊക്കെ കിട്ടു ലേ
ആഹ ബലെ സ്കൂളുംണ്ട് ആഴ്ച്ചീല് ഒരു ദിവസം എർച്ചി മുട്ട മുട്ടോണ്ട് കോഴിമുട്ടോ ണ്ട് ബിരിയാന്. അങ്ങനൊക്കെണ്ട് ഇപ്പൊ നല്ലത്ണ്ടല്ലോ കുട്ട്യോൾക്ക് ഇസ്കൂൾലൊക്കെ ന്നാലും വേണം അവിട ത്ര ണ്ടായാലും കുട്ട്യേക്ക് വട്ന്ന് പൊരിച്ചതും അതും ഇതെറ്റ് പോണ്ടിയെരും.
അത് വാണം
ആഹ് ഈ ഉർളങ്ങേങ്ങ് പൊരിച്ചതും ഈ സോയാബീൻ പൊരിച്ചതീമ്ന്നും ഒരു തും ഇല്ല എന്നാ അത് അത്ങ്ങട്ട് മാണം. ത് ഒ ഒന്നാണേ എല്ലാർക്കും പറ്റൂല ഇത് നാലാ ക്കും നാലയ്റ്റംണ്ടാക്കണം
അള്ളാ
ഉം അതാണ് ഒരാക്ക്ന്നെ
ഇൻക്ക് പിന്നെ ഒന്ന് പോ ഇൻക്ക് പിന്നെ ഒന്ന് പോവാനേ ഒള്ളു.
ആഹ് അതോണ്ട് പിന്നെ അമ്മക്ക് വല്ല്യ ബുദ്ധിമുട്ടൊന്നുല്ല ഓല് പർ ഇത് ഇപ്രാശ്യൊന്ന് എൽ കെ ജി ചേർത്തീക്ക്ണെ അപ്പൊ ഓൻക്ക് ഉം കുട്ടിയള് കൊണ്ടാ അത് കൊണ്ട്രും ഇത് കൊണ്ട്രുന്ന് പർഞ്ഞാണ്ട് രണ്ട് മൂന്നെണ്ണം ഓൻക്ക് വാണെ എങ്ങനെങ്കിലും ഇണ്ടാക്കിയോടും ഇവ്ട്ന്നാണ്ട് പോയി കിട്ടട്ടെ വിചാരിച് ഇത് രാവിൽ രാവില് തന്നെ കരച്ചിലാ പോവൂല സ് കൂള് പൂട്ടെലെന്നാ ചോയിച്ച്ങ്ങാണ്ട്
ആഹ് തരും പിന്നെ പാവാണേം എല്ലാ മക്കളും കൊണ്ടരുമ്പോ
ആഹ് ചെറിയെ മക്കളല്ലേ ചെലോല് ഞമ്മള് വല്ല്യ കുട്ടിളാവുമ്പോ അങ്ങട്ടും ഇങ്ങട്ടും ഷെയറെയ്യും ഈറ്റങ്ങള് ചെലത് കുട്ടിയള് അങ്ങട്ടും ഇങ്ങോട്ടും കൊടുക്കൂലല്ലോ ചെറീ മക്കള് ആഹ് ആഹ് അറീലാ ഞമ്മള്പ്പോ വെല്ല്യോല് ചെയ്യുമ്പോലെ ഓൽക്ക് അറില്ലല്ലോ അപ്പ അത് കാണുമ്പോ അങ്ങനെ ഞമ്മ ക്ക് പേടിയാണ് എർച്ചിം മീനൊക്കെ കൊടുത്തേക്കാന് ഇത് വേറെ കുട്ടിയള് കണ്ട്ക്കാണ്ടെ കരയോ വിചാരിച്ചിട്ടെ എറച്ചിം മീനും കൊടുത്തേക്കര്ത് പറ്ഞ്ഞ്ക്ക്ണ്
ആഹ് അത് ആഹ് അഹ് ടീച്ചർമാര് പറയും എർച്ചിം മീനും
ആഹ് കൊടുത്തേക്കര്ത് പർഞ്ഞ്ണ്
കൊടുത്തേക്കര്ത് എന്ന് അവര് പറയും
ആഹ് ഇന്നാല് ചേലെ കുട്ട്യാള്പ്പൊ വാശി പിടിച്ചാലും കൊണ്ടര്നോല്ണ്ടാവും അത് കാണുമ്പം പിന്നെ ഞമ്മള മക്കളും ഇങ്ങനെ ഓല് അത് കൊണ്ടര്ണണ്ട് പർഞ്ഞ്ക്കാണ്ടെ ഇങ്ങന്നെ തെരക്കൂടും
ഇപ്പ സ്കൂള്ളെന്നെ അങ്ങനെ ആക്കീക്ക്ണല്ലോ ആഹ് സ്കൂള്ളെന്നെ ഞമ്മള് പഠിക്കുമ്പോ എങ്ങനേന്നി കടലക്കറി
ആഹ് കടല ആഹ് ചെറുപയറ് ന്നാലും അത് നല്ലെ രസേനില്ലാ
അല്ലാഹ് എന്ത് രസേനി ആ ആ ആ രസ ത്തിന്റെ ഞമ്മള് ഇബടെ ഇണ്ടാക്കിയാ കി
ആഹ് അഹ് എങ്ങനെ ആയാലും ഇണ്ടാക്കിയാ ഇണ്ടാ ആവൂല
ആവൂല അഹ് തോനെ ഇണ്ടാക്കാന്നെ
ആഹ് നല്ല രസാണ് ആ ചോറും ആ അതും തിന്നാന്
ക്കല്ലഷ്ടാ
ആഹ് ഇവെടെപ്പം മോള സ്കോള്ലൊക്കെ ഉം ആഴ്ച്ചീലൊരിസം മുട്ട കൊട്ക്ക്ണ്ടല്ലോ അപ്പൊ ചെലെ കു ട്ടിയളത് വാങ്ങൂല അപ്പൊ ഇവരെന്താ കാട്ടാറിയോ അതോണ്ട് മുട്ട റോസ്‌റ്റ്ണ്ടാക്കും അപ്പ എല്ലാ കുട്ടിയളും കഴിക്കും വേണ്ടെങ്കില് വേണ്ടാത്തോൽക്ക് പിന്നെ വീട്ട് കൊണ്ടോവാനും തരും അത് പിന്നെ അങ്ങനെ ഇവടെ പാത്തക്കാനും പറ്റൂലല്ലോ അപ്പൊ മോളൊക്കെ എത്ര കൊണ്ടരാറിയാ നല്ല രസ്സുണ്ട് പറിയാ നല്ല രസ്സുണ്ട് കുട്ട്യക്കൊന്ന് ഇതൊന്നന്ന് വാണ്ടാന്നറിയാ വാങ്ങാത്തോല് അങ്ങനെക്കായിട്ട് കഴിപ്പിക്കുന്നറിയാ മുട്ട പിങ്ങീതാവുമ്പം ചെലോല് വണ്ടാർഞ്ഞ്ക്കാണ്ട് ഇങ്ങനെ ആവുമ്പോ അതീക്കൂടെക്കാണ്ട് കൂട്ടി തിന്നോളും വിചാര്ച്ചിട്ടെ
ആഹ് ഞമ്മള് പഠിക്കുമ്പം പാലില്ല മുട മാത്രം ഇണ്ടായിരുന്നൊള്ളു
ആഹ് അന്നത്തൊക്കെ അങ്ങനെല്ലേനിയോ ഇപ്പൊക്കെ അതാ ഇപ്പം കുട്ടിയൾക്ക് ബൂസ്റ്റും അങ്ങനെ എൽ കെ ജി കുട്ടിയൾക്കൊക്കെ അതാ ഒരു ദിവസം ബൂസ്റ്റ്ണ്ട് പാല്ണ്ട് കോഴിമുട്ടണ്ട് അല്ലേ ഏഹ്
ബൂസ്റ്റൊക്കെണ്ടോ
ആഹ് ബൂസ്റ്റ്ണ്ട് ഇന്നലെ ബു ബൂസ്റ്റേനി ചൊവ്വാഴ്ച പാലാണ് ബുധനാഴ്ച കോഴി മുട്ട വ്യാഴേഴ്ച്ചിം പാല് ചൊവ്വാഴ് ഇപ്പോ തിങ്കളാഴ്ച എൽ കെ ജി കുട്ടിയൾക്ക്ട്ടോ മറ്റോല്ക്കില്ലാ
ആഹ്
എൽ കെ ജി യു കെ ജിം കുട്ടിയൾക്ക് ബൂസ്റ്റ് കലക്കിങ്ങാണ്ട് കൊടുക്കും അങ്ങനെ പാല് കൊടന്നാണ്ട്
പക്ഷേ ഞങ്ങളെ അവടൊക്കെ എൽ കെ ജി കുട്ടിയൾക്ക്താ എൽ കെ ജി യു കെ ജിയ്ള്ളോല്ക്ക് അത അവർക്ക് പ്രൈവറ്റ ആണ് ഗവൺമെന്റ് സ്കൂളാണെങ്കിലും പ്രൈവറ്റ ആണ് ഒക്കെ നമ്മള പരിന്ന് കൊണ്ടു പോണമല്ലോ
ആഹ് അങ്ങനെതന്നെയനി ഇവിടെ സ്കൂളിൽ അങ്ങനെ തന്നെ നമ്മള്ൾ പറയുന്ന കഴിഞ്ഞകൊല്ലല്ല അന്റെ മുമ്പത്തെ കൊല്ലം ഒക്കെ നമ്മള് കൊടുത്തേക്കല ഇനി ഇപ്പോആ സ്കൂളിൽ തന്നെുള്ള കുട്ടിളെല്ലവരെ പുറ - തന്നെയല്ലേ അപ്പൊ അവിടെ ഫുഡ് ഉണ്ടാക്കുമ്പോളെ ടീച്ചർമാർ പറയാ ഞങ്ങൾ ഇവിടുന്ന് കൊടുത്തോളാ നിങ്ങൾ അതിന്റെ ബുദ്ധിമുട്ട് നമ്മള് രാവിലെ കൊടുത്തയച്ച കുട്ടികൾ തിന്നുമ്പോത്തിന് ചൂടാറി ഒരു കഥയില്ലേ ഞങ്ങൾ വിടെടുള്ള ചോട് ചൂടുള്ള ചോറക്ക കൊടുതോള കഴിഞ്ഞ പ്രാവശ്യം അങ്ങന ആക്കീണേ
അതിനുള്ള പൈസ നമ്മള് കൊടുക്കേണ്ടിരൂല്ലേ
ഏഹ് പൈസൊ ഒന്നും വേണ്ട മാസത്തിന അടുക്കണ അഞ്ഞൂറ്പ്യ എടുക്കണ നമ്മള് തീരത്തും കൊടുത്തു കഴിഞ്ഞ നമ്മള ഒരു രണ്ടു മാസം അല്ല മാസം ഒരു കൊല്ലത്തിന് ഇത്ര വർഷം ഉണ്ടല്ലോ മൂവായിരത്ത അഞ്ഞൂറ് അങ്ങനെക്കെയിട്ടേക്കുവ തോന്നവിട അത് നമ്മൾ അഞ്ഞൂറപ കൊടുക്കല്ലാെ ഫുഡിന് കൊടുക്കണ്ട അത് ഓരോ വകമായിട്ടേ ഏതാലും സ്കൂള് കൊടുക്കലേ ആ സ്കൂളിന്റെ ഇടയിലല്ല ഇപ്പ ഈ രണ്ട് ക്ലാസ്സും വരണുന്നത് അപ്പൊ മറ്റേ കുട്ടികൾ കഴിക്കുമ്പോ ഒരു ഇതല്ലേ നല്ല നല്ല കാറി നല്ല ചൂട് അതിലൊന്നും നമ്മ പൈസ ഒന്നും വേണ്ട കുട്ടികൾക്ക് ഇതാ ബൂസ്റ്റ് ഒക്കെ കൊടുക്കണ നല്ലൊ ഇത്
ഏഹ് ആഹ് അത് നല്ലൊരു കാര്യണ്
ആഹ് എന്ത മ റ്റോലൊക്കെ പഠിച്ച തന്നേക്ക അവിടുന്ന് വിട്ടന്ന് കൊണ്ടോല്ലേന്ന്
അതില് കാരണം എന്താ വെച്ചാല് ഇവിടന്ന് നമ്മളെ പരന്ന് തിന്നൂല
ആഹ്
അപ്പൊ ഈ സ്കൂളിലാവകുമ്പോ കൂർത്തി കൂട ആവുമ്പോ എല്ലാരും തിന്നും
ആ പിന്നെ പ്ലേറ്റും കൊണ്ട പോയാൽ മതി അതോ നമ്മൾ ചോറാവുമ്പോ പാത്രത്തിൽ കൊണ്ടു പോകല്ലേ അത് തിന്നു തിന്ന കുട്ടികൾക്ക് കയിട്ട് വരുമ്പോന്ന അവിടെ ചിന്തിപ്പെടുന്നത് ഇത് നല്ല പ്ലേറ്റ് ആണ് കൊണ്ടായാലും കുട്ടികൾക്ക് നല്ല വിസര കുത്തി രുന്ന ത് തിന്ന
ഉം ഇനി അഥവാ കുട്ടിക പ്ലേറ്റ് കൊണ്ടുവരാത്തവരു ഇണ്ടാവൂലേ മറന്നത് അപ്പോഅവ്ടെ പ്ലെറ്റ്ണ്ട്.
ആഹ പ്ലൈറ്റക്കണ്ട് അതൊക്കെ കൊടുത്ത് നല്ല നല്ലതാണ് ഞാപറയാ ഇപ്പ ഇപ്പളക്കെ പോകാൻ തോന്നാ കൂട്ടാനും ചോറും നല്ലത്.
ഇപ്പ പഠിക്കാൻ തന്നെത് പൂതിയാവാ
ആഹ അന്നക്കെ ഞമ്മക്ക് ആഹ് അന്ന് പിന്നെ ഹൈസ്കൂളൊക്കാവുമ്പ പിന്നമ്മള് ചോറൊക്കെ കൊണ്ടോണം അങ്ങനക്കല്ലവ്ടെ ഹൈസ്കൂൾക്കക്കെ ആ എട്ട് ഏയിവരക്കാണ് ഫുഡ് ട്ടല് പിന്നെ ഉം ഞാപറയ അന്ന്പ്പ ഞമ്മക്ക് ഈ തക്കാളീം കോയ് മുട്ടരിചതീം
അല്ലടീ ഞങ്ങക്കെ ചോറടെ പത്ത് വരെ കിട്ടീന്ന്
ആ ചെലേ സ്കൂള്ല്ണ്ട് അങ്ങനെ പത്ത് വരെയെക്കെ കൊടുക്ണതൊക്കെ
ആഹ് പ്ലസ് വണ്ണും പ്ലസ് ടു ആണ് ആ ഹ് അവിടെ പ്ലസ് പ്ലസ്സ് വണ്ണും പ്ലസ് ടു ഉല്ലോർക്കാണ് ചോറ് കിട്ടായി
ആഹ്
ഉം അള്ളാ ആ വരിക്കലാണ് നിക്കാ പറ്റാത്തത് ഒരു വരി നിക്കാണ്ട് ബെല്ലടിച്ച
വരിന്ന്ക്കാണ്ട് വാങ്ങണം ത്ന്നാ ആ കുട്ട്യാള് പറയുംഅയ്‌ലും നല്ലത് മാങ്ങാതാല്ലത് ആമ്മ മക്കള് പിന്നേം കൊണ്ടൊവ് ല പെൺകുട്ട്യാള് പിന്നേം ചോറ് കൊണ്ടോവും ന്റെ മോനൊന്നും കൊണ്ടോവെന്നല്ല്യാ പ്ലസ് വണ്ണിലൊക്കേണ് പൊറത്ത് ന്ന് പോയി തിന്നാന്നറ്ഞ് കാണ്ട് പെങ്കുട്ട്യാള് പിന്നേം ക്‌ളാസില് കൊട്ന്ന്ക്കാണ്ട് അങ്ങട്ട്ങ്ങട്ട്ട്തൊക്കെ തിന്നും
മം
പിന്നെന്തുട്ട
ഇന്നതെന്താ സുഖാണ് ഏഹ ചോറ് ആ ചോറുംകൂട്ടാനൊക്കായി
ആഹ്.
കുമ്പളങ്ങകറിണ്ട് മുരിങ്ങന്റെല ന്താണ് ഓര്യേച്ച്ക്ക്ണ് ഉപ്പേര്യേക്കാന്
ഇത് കർക്കിടമാസല്ലെന്ന്
ആഹ് ന്തേ
കർക്കിടമാസത്തില് എന്തോരെയ്സ് കട്ട്ണ്ടറഞ്ഞെക്കാ
ഏഹ്
ഇവിടപറയും ഇവിടങ്ങനൊക്കെ പറയിട്ടാ കർക്കിട മാസത്തിലെന്നൊരിസം കട്ട്ണ്ടൊലാ ആ കട്ട്ള്ള ദിവസം എന്നാ ഞമ്മക്ക് ക്കറിയില പക്ഷെ അതില്കട്ട്ള്ള ദിവസാണ് ഇത് കഴിക്കിണീചാല് വയറ് വേദനേം വയറ്റ്ന്നോക്കൊക്കെണ്ടാവുംന്ന ന്ന പറഞ്ക്കാ ആഹ് അങ്ങനണ്ട് കർക്കിടകത്തില് മുര്ങ്ങന്റെലക് കട്ട്ണ്ടറയും ക്ഷെ എന്നാഏതത് നമ്മക്കറിയിലല്ലോ ഏത ദിവസാണ് അങ്ങനെ ഞാന്പ്പ മുരിങ്ങന്റെലങ്ങനെ ഇട്ത്ത്കൊണ്ടന്ന് പണ്ട്ള്ളോല് അങ്ങനെ പറഞ കേ
ആഹ് അതല്ല ഞാപ്പ മിഞ്ഞാന്ന് നാലാന്നേ ന്റെമുരിങ്ങന്റെല കറിയെച്ച്ട്ടാ ന്റെമ്മ ഇന്റെമ്മളെ അ കൂട്ട്യാപ്പ കൊണ്ട് ഗ്യാസ്ങ്ങട് കേറിട്ട് വയർ ന്റെ ഉള്ളില്ങ്ങനെ ഒന്നായിറ്റ് നൊരമ്പ ന്ന്ട്ട്ണ്ട്
ആഹ്
നങ്ങട് വയറ്റ്ന്നങ്ങട് പോയടോ
അയിഈ കട്ട്ണ്ടായിറ്റെന്തെങ്കെ കട്ട്ഞമ്മള് ചെലപ്പ അ വെറ്ത പറയാംന്നീന്ന് പക്ഷെ അങ്ങനെ കട്ട്ണ്ട് ഒര് ദിവസം കട്ട്
ഇ വ എം അന്നിട്ട് വൈന്നേരയപ്പോ ഞാചാരിച്ചീന്ന് പാൽച്ചായെം മിച്ചറും കുടിച്ചീന്ന് ഇഞതേ റ്റാണാവോന്ന് ഞാ വിചാരിച്
ഏ ഏ അതല്ല ഈ കട്ട്ണ്ടായിട്ടാണത് ഈ കർക്കിടകത്തിലൊരു ദിവസംണ്ട്
ആ ഒരു ഒരു ഒരമ്പിച്ചാ വയറിന്റുള്ളില് എന്നിട്ട് ഏയ് ഒന്നിനും തോന്നില്ല ന്നിട്ട് ഛർദ്ദിക്കാൻ വന്നിട്ട് ഞാൻ വിചാരിച്ചു പടച്ചോനേ നെഞ്ചുവേനുണ്ടെന്ന്നെഞ്ചുവേനുണ്ട്ന്നു വിചാരിച്ചു അത്രർക്കൊരു അസ്വസ്ഥത
ഗ്യാസിന്റെ വേദന അങ്ങന തന്നെ അല്ലേ നെഞ്ഞിന് ഒരു വേദന വരിക അങ്ങനത്തൊക്കെ തന്നെയാണ് ഗ്യാസിന്റെ വേദനൊക്കെ
ഇം
ചേലോറ് പക്ഷെ നല്ല രസണല്ലാ ആ മുരിങ്ങൻറെലൻ്റെ കറിയും ഉപേരിയും ഇക്കിഷ്ട ഇഷ്ടട്ട മുരുങ്ങന്റെ എല അത് തോരം വെച്ചാലും കറി വെച്ചാലും ഒക്കെ നല്ല ഇഷ്ട
എന്റെ അമ്മായ്മ്മ ഉണ്ടാക്കൂടോ എന്റെ അമ്മായിമ്മ എങ്ങനെ ഉണ്ടാക്ക ചാല് മോര് ഏ കഞ്ഞി വെള്ളം എടുക്കും തെളി തെളി കഞ്ഞിവെള്ളം ഒഴിച്ചിക്കാണ്ട് അയില് ഉപ്പും പച്ചമുളകും കീറിയിടും ന്നിട്ട് മുരിങ്ങൻ്റെലിം ഇട്ട്കാണ്ട് വന്തിന്റെ ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാ നല്ല രസമാണ്
അത് ഞാനിങ്ങെന്തരി ഇത്ണ്ടാക്കലോ മത്തൻൻ്റെലണ്ടാക്കും ഞാ അങ്ങനെ
ആഹ് നല്ല രസടി ഞാൻ എന്നിട്ടാക കണ്ടിട്ട് ഞാൻ വിടെ ഉണ്ടാക്കൂ ഞാൻ ന്റെറടെ ഉണ്ടാക്കൂ
ഉം നല്ല രസം നെയ അതൊക്കെ തിന്നെങ്കിലേ നമുക്ക് ത്ള്ളു പണ്ടുള്ളൊലു എന്റെ അമ്മമായി അമ്മക്കെ അവിടെ ഏ നേരം കൂട്ടാനാണ് പ്പ മരിച് പോയി. അയിന്റെ ശേഷം കൂട്ടാൻ വെക്കണം പ്പോളും എന്തെങ്കിലൊക്കെ ആണ്ട് കൂട്ടാണ്ടാക്കാ ഞമ്മക്കും അത്ങ്ങനെ ഇണ്ടാക്കി ശീലായിറ്റേ
രങ്ങ ചെരങ്ങ ഉപ്പേരി വെക് ക്കും ചെരങ്ങ ജ്യൂസ് അടിച്ചും പിന്നെ മത്തൻ്റെല ഇണ്ടാക് ക്കും മുരിങ്ങൻ്റെല ഇണ്ടാക്കും
ഉം
ഏഹ് പിന്നെ ഉമ്മ ഏഹ് ഇമ്മാക്ക് ഇഷ്ട്ടാ ഇമ്മാക്ക് ഇതൊക്കെ ഇണ്ടാക്കാ അറിയും പപ്സ് ഇണ്ടാക്കും ഇമ്മാ
ആഹ് ആഹ് ക്കെ എല്ലോം ഇണ്ടാക്കും പക്ഷെ ഇപ്പൊക്കെ മടിയാണ് ഇണ്ടാക്കാനാരും പോയി ഇണ്ടാക്കാൻ എന്തോര് മടിയാറിയോ എന്തേലൊക്കെ യൂട്യൂബില് കണ്ടാല് അതൊക് ക്കെ ഞാൻ ഇണ്ടാക്കും എല്ലോം ഇണ്ടാക്കാൻ അറിയും ചെയ്യും പക്ഷെ ഇപ്പൊ എന്താ അറിയില്ലാ ആരെ എന്തെ പറയും ഞാന്
ഞാനും അതാ ഇവിടെ സാധനങ്ങള് ഇങ്ങനെ മാസത്തില് കൊടുന്നെക്കാ ചെയ്യാ എന്നിട്ട് ഞാൻ എന്തെയ്യും മ് മക്രോണി മുടെല് ഇണ്ടാക്കും
ആഹ് ആഹ് ആഹ് ആഹ് അതൊക്കെ രസാണ് നമ ക്രോണി എല്ലെ അയ്‌റ്റം ഞാൻണ്ടാക്കും അതേപോലെ ആഹ് ആയിക്കോട്ടെ ഇന്നാ ശരി